എന്താട്ക്കുന്നേ കേക്കുന്നോ കേക്കുന്നോ ആഹ് ആഹ് എനിക്കും കേക്കാ ഇപ്പൊ നമ്മളെന്തു പറഞ്ഞോണ്ടിരുന്നേ
മറ്റേ കോളേജിലെ കാര്യം നെറ്റിന്റെ കാര്യം നെറ്റിന്റെ കാര്യം ആഹ് നമ്മള് വിളി ശെരിയ ശെരിയ
അത് തന്നെ എംപ്ലോയ്മെന്റ് ഞാന് ഒരു പ്രാവശംങ്ങാണ്ടെ പോയി പുതുക്കിയിട്ടുള്ളൂ നീയൊ
ആഹ്
നീ ഒരു പ്രാവശ്യം പുതുക്കീട്ടൊള്ളോ
അല്ല ഞാൻ ഒരു വട്ടം മാത്രെള്ളൂ തെറ്റിപ്പോയത് പുതുക്കാതെ പോയത്. എല്ലാർക്കും ആറാ മാ ആറാം മാസല്ലെന്നു പുതുക്കാ ഉള്ളത് ഞാൻ മറന്നു പോയിട്ട് പക്ഷെ ആ സമയത്ത് ഇത്രെ ആയിരത്തി തൊള്ളായിരത്തി എത്രങ്ങാണ്ട് വർഷം മുതല് ആ സമയത് ഉള്ളോർക്ക് പുതുക്കാനുള്ള ഒരു സ്കീം വന്നുത് കൊണ്ട്‌ ഞാൻ പെട്ടുന്ന് കൊണ്ട് പുതുക്കി ഞാനും ജോമോളും കൂടെ ഞങ്ങള് രണ്ട് പേ‌രും ഒരേ ടൈമിലായോണ്ടേ
ഉം ഉം
പിന്നെ ഞങ്ങള് പിന്നെ ഒന്നും തെറ്റിക്കത്തില്ല ജോമോള് പിന്നെ ഇവിടെ അക്ഷയില് പോയി ചെയ്യുന്നോണ്ട് എന്റേം കൂടങ്ങ് ചെയ്യും. അപ്പം നമ്മള് സ്വന്തായിട്ട് പിന്നെ സൈഡിലോട്ട് നമ്മടെ നമ് എന്നാ അടുത്ത ചെയ്യേണ്ട ആ ഡേറ്റ് ഇട്ടാ മതിയല്ലോ. ഇനിയിപ്പൊ ഇത് ന്നാ ഇത് അഞ്ചാം മാസം അല്ലെയോ ആഹ് അടുത്ത മാസം ഞങ്ങക്ക് പുതുക്കണം
എടി അപ്പൊ എന്റെ കാര്യം എങ്ങനാ ടീ
നിന്റെ കാര്യം ഇനി സമയം കഴിഞ്ഞ്
വേറെ വല്ല വഴിയും ഉണ്ടോ
ഇല്ല ഇനി വഴി വേണെങ്കി നീ ഇനി ജസ്റ്റ് പോയി ഒന്ന് അന്വേഷിക്ക് കാരണം പറഞ്ഞാമതി ഞാനിതുപൊലെ ഇവിടെ ഇല്ലാരുന്നു എന്നും പറഞ്ഞ് ഇപ്പൊ കൊട്ടാരക്കര ഒന്ന് ചെന്ന് ചോദിക്ക് എംപ്ലോയ്മെന്റില്.
നേരിട്ട് പോയാ പറ്റൂലെ മറ്റേ കാർഡും ങ്ങൊണ്ട് പോയാ പോരെ
കാർഡും കൊണ്ട് കാരണം ഇങ്ങനെള്ള കാര്യത്തിന് അവരവര് തന്നെ പോണം നീ പറഞ്ഞത് ഞൻ ഡേ റ്റിന്റെ കാര്യം അറിഞ്ഞാരുന്നു അപ്പോ ഇനി എക്സാം ഒക്കെ ആയിരുന്നു ഞൻ ഇന്നെടുത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. വേറെ ആരെങ്കിലും കൊടുത്തു വിടാനും പറ്റത്തില്ല നമ്മള് ന്നെ നേരിട്ട് വരണ്ടേ അതുകൊണ്ടാ ഇപ്പം തോന്നേ ദിവസം ഒന്നും ആയില്ലല്ലോ ഒന്ന് ഹെൽപ്പ്യ്യാമോ എന്നൊന്ന് ചോയ്ച്ചോക്ക് അന്നേരം ചെലപ്പോ അവര് പറഞ്ഞേരും എനിക്കിനി അടുത്ത മാസം എന്നെങ്കിലും പോയൊന്ന് പുതുക്കണം ആ അത് പിന്നെ അക്ഷയിലെങ്ങാണ്ട്‌ കൊണ്ടിട്ട് പുതുക്കിയാ മതി
വേറെന്നിനും അല്ല വേതനെങ്കിലും കിട്ടും ടീ അത് നെ
എംപ്ലോയ്മെന്റിന്റെ ടെ ഗ്രൂപ്പില് വേണേ നിന്നെ ആഡാക്കാ അയ്‌നകത്തൊക്കെ ഇഷ്ടം പോലെ വരുന്ന്ണ്ട്ട്ടോ
അത്പ്പോ പഠിച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ
നീ പഠിച്ച് തീരാറായില്ലിയോ എവിടെയെങ്കിലും ഒക്കെ കട്ടി ചുമ്മാ നോട്ട് ഇട്ടു സമയം എന്തേലും കിട്ടു വാണങ്കിൽ പോവും ചിലപ്പോ നമ്മൾ ഇതെക്കെ ചില അപ്പ അങ്ങ് ഇതാവുല്ലോ? പെർമനന്റ് ആയിക്കഴിഞ്ഞ് പോട്ടെ അല്ലാതായാലും ഒന്ന് പഠിക്കാൻ പറ്റിയാൽത്തന്നെ അത്രയും നല്ലല്ലിയോ
നോക്കാം
പിന്നേ മറ്റേ ലവർടെ കല്യാണം എന്നാടി
ആരുടെയാ ആഹ് എടി അവരുടെ കല്യാണത്തിൻ്റെ കാര്യം ആ ചേച്ചിയുടെ വസ്തു കുറച്ചുണ്ട് അഞ്ച് സെന്റ് ഓ പത്ത് പത്ത് സെന്റ് എങ്ങാണ്ട് ഉണ്ട് അവർക്ക് കേട്ടോ
ഉം ഉം
അപ്പൊ ആ വസ്തു വിറ്റാ അത് ഇച്ചരി റോഡ് സൈഡാ
ഉം
റ്റിട്ട് കല്യാണം നടത്താനായിട്ട് ഇരിക്കുവായിരുന്നു അഞ്ച് സെന്റ് വിക്കാം
ഉം
അതീന്ന് അപ്പൊ അപ്പൊ ഞങ്ങടെ പള്ളിക്ക് പള്ളി ഭയങ്കര ഇടുങ്ങിയ സ്ഥലത്തായിരിക്കും സ്ഥലമില്ല പള്ളിക്ക്‌ അപ്പം അവര് പറഞ്ഞു ഞങ്ങളെല്ലാം ഉളികിക്കും പള്ളിക്കുതാ ഞങ്ങളങ്ങ് വാങ്ങിച്ചോളാം എന്നിട്ട് ഉം ഒരു പള്ളിയില് ഗവൺമെന്റ് ജോലിള്ള ഒരു അമ്മാമ്മ ഉണ്ട് കേട്ടോ
ഉം ഹു
അപ്പ അമ്മാമ്മ പറഞ്ഞു എൻ്റെ മാ മകനും മോനും എന്താണ്ടൊക്കെ ജോലിയുള്ള അവരെല്ലാരുകൂടെ അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ആ വസ്തു അങ്ങ് വാങ്ങിക്കാം എന്നിട്ട് ഈ പ്രമാണം എഴുതിട്ട് അത് വെച്ച് ലോൺ എങ്ങാണ്ട് എടുക്കയേ ഇങ്ങനെ ചെയ്തിട്ട് പള്ളിക്കാരെല്ലാം കൂടെ കുറേച്ചേ കുറേച്ചേവെച്ച് ആ പൈസ അടച്ചങ്ങ് തീർക്കാന്ന്
ആഹ്
കൊറേച്ചേ കൊറേച്ചേകൊടുത്ത് ആഹ് അപ്പൊ ലോൺ അടഞ്ഞ് അടഞ്ഞ് അങ്ങ് പോവുല്ലോ ഇവർക്കുള്ള കാര്യവും നടക്കു ആ അങ്ങനെ എങ്ങാണ്ട് ചെയ്യാന്ന് വിചാരിച്ച് അപ്പോ ഉണ്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുവ അപ്പം ഈ ജൂൺ ഒ ജൂലൈ എങ്ങാണ്ട് ശരിയാവും അത്
ആ വസ്തുവിന്റെ വില്പന ശരിയാവും
ശരിയാവും ആ
അവര് വന്ന് പറഞ്ഞേക്കുന്നു. ഒക്ടോബർ മാസം എങ്കിലും അല്ല ഓഗസ്റ്റ് മാസം ആ കല്യാണം നടത്താന്ന് പറഞ്ഞാ ഇരിക്കുന്നെ.
ഓഗസ്റ്റില് ഉം ഇപ്പം ആവോല്ലോ?
ആ അപ്പൊ അവിട്ത്തേക്ക് ആവും. പക്ഷെ അവരിന്ന് ബ്രോക്കർ ഫീസൊന്നും പ്രതീക്ഷിക്കെണ്ട. ഒന്നും കിട്ടാത്ത അവസ്ഥയാ എന്നാ തോന്നുന്നേ മിക്കവാറും
ഓഗസ്റ്റിലാണ് കല്യാണം
ആ അതെങ്കിലും ചെയ്തായിരുന്നെങ്കി അത്രെങ്കിലും. ഏ?
നമുക്ക് മൂന്നുപേർ കൂടെ
അത് ഇഞ് അതിന്റെ സമയൊക്കെ ആകുമ്പ ഇനി എങ്ങനെ ആവോ എന്തോ അവസ്ഥ അറിയത്തില്ല.
നീ ആ സമയം നാട്ടിൽ കാണും. നിനക്ക് ജൂലൈ ആറാംതീയതി
ആ ആ ആപ്പനേക്കാഴെക്കും ഒരു കല്യാണം നടന്നാ മതിയായിരുന്നു. ഒരുപാട് താമസിക്കും. അപ്പൊ കല്യാണത്തിനും കൂടായിരുന്നു എനിക്ക്
ഉം ഉം ഹു എടി നിങ്ങടെ അപ്പറ്ത്തെ ചേച്ചി അവിടെ ഉണ്ടോടി? ഹലോ